ഒ
കേക്കാം കേക്കാം
ആ നരക്ക് വരുന്നു
ഞാൻ ദേ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇരിക്ക്യായിരുന്നു
ആണോ
ആണോ എന്തെടുക്കുവ
ഞാനും ഇങ്ങനെ ചുമ്മാരിക്കായിരുന്നു
ഒത്തിരി ആയല്ലോ വിളിച്ചിട്ട്
അതെ അതെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്
സുഖയിട്ട് യിക്കുന്നു ഇപ്പൊ എന്നാ ചെയ്യുന്നേ
ഇപ്പൊന്നും ചെയ്യുന്നില്ല വീട്ട്ലിരിക്കുവാ
ആ
ആ എടക്ക് തൈക്കാൻ പോകും
ആണോ
ഇഞ്ഞു ഉള്ളോണ്ട് അങ്ങനെ എന്നൊന്നും പോവാൻ പറ്റുന്നില്ല്യ പിന്നെ സ്കൂൾ വിട്ടാലും അവനു അവധി ഉള്ളപ്പോയൊക്കെ വീട്ടിലിരിക്കണം
ആ ഹാ ഹാ അങ്ങനെ പ്പൊ എടക്ക് പോയാൽ മതിയോ
ആ എടക്ക് പോവുംന്നൊള്ളൂ പോയാൽ മതിയോന്ന് ചോ എന്നും പോണം
ഹഹാ
പിന്നെ സാഹചര്യം ഇതല്ലേ
ശെരിയാ സ്കൂളിൽ പോവാൻ തൊടങ്ങിയോ കുഞ്ഞ്?
കുഞ്ഞിനെ എൽ കെ ജി ചേർത്തു.
ആ അപ്പൊ ബസ് സൗകര്യക്കൊ ണ്ടോ?
ആ ഉണ്ട് ഉണ്ട് ഉം ബെസിനാ പോവുന്നെ
ആ അപ്പൊ ഈ തൈക്കാൻ പോവുമ്പോ ഏ രാവിലെ അവൻ പോവുന്ന സമയത്ത്ന് പറ്റോ അതോ
ആ അവൻ പോവുന്ന സമയത്ത് രാവിലെ പോകും അവനെ ഒരുക്കി അവനെ ബസ് കയറ്റിവിട്ടിട്ട് ആ അങ്ങനെ വണ്ടി കയറി പോവും തിരിച്ച് അവനെ വിളി ക്കാൻ ആ സമയാവുമ്പോ വരും.
ആ ഒക്കെ ക്കെ അപ്പൊ രു കറക്റ്റ് സമയത്ത് പോവാനും വരാനുല്ല അവര് പറയുന്ന സമയത്ത് നടക്കില്ല കുഞ്ഞിന്റെ സമയ ത്തിനാലെ
ആ അതെ അതെ അതെ കുഞ്ഞിൻ്റെ സമയത്തിന് വേരേം പോവേം ചെയുവാപം
ഹ ഹ അതൊരു നല്ല കാര്യല്ലേ അങ്ങനെ പറ്റുന്നേ
അതെ അതെ അതെ അതെ അവിടെ കുഞ്ഞ് എന്ത്യേ?
ഉണ്ട് ദേ അമ്മേടെ അടുത്ത് ഇരിക്കുന്നു.
ആഹ്
ആഹ് ഇവിടെ ഒരു ചക്ക കിട്ടിയേ അന്നേരം അമ്മ അതിൻ്റെ പണിയിലാ, അപ്പൊ അവളും അവിടെ പോയിരിക്കുന്നു.
ആഹാ അവടെ ചക്കയൊക്കെ ഉണ്ടല്ലേ? ഇവിടെ ചക്കയൊന്നും വെളഞ്ഞില്ല
ആണോ ഹലോ ആ എനിക്കേ വേറൊരു കോള് വന്നേ ഞാൻ അത് നോക്കാൻ പോയതാ സോറിട്ടോ
ആ ഓക്കേ ഓക്കേ അത് കൊഴപ്പോല്ല ഇവിടെ ചക്കയൊക്കെ വെളഞ്ഞു വരുന്നേ ഒള്ളൂ ചെറിയ ചക്കയാണേ
ആണോ
ഉം അങ്ങോട്ടൊക്കെ ചക്ക വിളയാൻ തുടങ്ങിയല്ലേ
ആ ഇവിടെ കിട്ടാൻ കുറവാ ഞാൻ കഴിഞ്ഞയിടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെന്ന് കൊണ്ടുവരുമായിരുന്നേ ഇവിടെ അവിടെ ഒരെണ്ണം കിട്ടി പക്ഷേ അത്ര വിളഞ്ഞിട്ടില്ല. ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ നന്നാ വിളഞ്ഞേനെ
ആ അതന്നെ ഇവിടെയും ഇവിടെ ഇങ്ങനെ ചക്ക വിളഞ്ഞു വരുന്നതേ ഉള്ളൂ ഇവിടെ ഒക്കെ ചക്കയുണ്ട് വിളഞ്ഞിട്ടില്ല
ഇവിടെ പക്ഷേ മാങ്ങ ഇല്ലാട്ടോ ഈ പ്രാവശ്യം ഒട്ടുമില്ല കഴിഞ്ഞ പ്രാവശ്യമാണെ ഇഷ്‌ടം പോലെ ഉണ്ടായിരുന്നു
ആ ഇവിടെ പക്ഷേ നേരേ തിരി വാങ്ങാൻ ഇല്ലായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ വാങ്ങാൻ ഉണ്ട്.
ആ അത് ഒരേ വർഷംവെച്ച ഈ പ്രാവശ്യം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യമില്ല അങ്ങനെ അങ്ങനെയല്ലേ
ആ അതെ ഈ പ്രാവശ്യം അതോണ്ട് ഒത്തിരി മാങ്ങയുണ്ട്. ഇവിടെ
വൈകിട്ടെക്കെന്താ സ്‌പേഷ്യൾ
വൈകിട്ട് ഇവിടെ മീൻ കറി ഉണ്ട് ചോറയിരുന്നു ഉച്ചയ്ക്ക് വൈകിട്ട് ഇനി കപ്പ വേവിക്കണം
ആഹ്ഹ കപ്പാക്ക് എന്നാ കറി മീൻ കറിയോ
മീൻ കറി മീൻ കറി
ആഹ്
ച്ചത് ഉണ്ട്
ഞങ്ങൾക്ക് ആണെ ചക്കക്ക് കറി ഒന്നുവില്ല മീനുവില്ലാ ഒന്നുവില്ല ഏഹ്
അവിടെ മീൻ വേണോന്ന് നിർബന്ധം ഒന്നുവില്ലേ
ല്ലാ നിർബന്ധോണ്ട്
ഇവിടേം അങ്ങനെ തന്നെയാ എപ്പോഴും എന്തേലും വേണം
ആഹ് ഇവിടെ അതെ ഹസ്ബന്റിന് ആണെല് എപ്പഴും നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ല അതോണ്ട് ഇപ്പഴും കാണും അപ്പോ ഞങൾ അടുത്താഴ്ച ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടെ അതുകൊണ്ട് നോയംബ് എടുക്കാന്ന് വിചാരി ച്ചു അതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ പിന്നെ നാളെ ഞായറാഴ്ഷേ കൂടാ
മ്മ്ഹ് അതെ അതെ
ആഹ്ആ ആഹ്
അതെ ഞായാഴ്ച ആണല്ലോ എല്ലാരും ലീവ് അല്ലെ എല്ലാർക്കും
അതെ അതെ നാളെ എല്ലാരും ഉണ്ട് പക്ഷേ നാളത്താ ദിവസം പാടാന്ന് തീർന്നു പോകുന്നെ
ആഹ് ഹാ എല്ലാരും ഉള്ളത് കൊണ്ട ഉംഹ്
അയ്യോ എന്തൊരു മിനക്കെടാ നാളെ സമയോം പോകത്തില്ല അങ്ങു മടുപ്പാ പക്ഷേ ഞായറാഴ്ച ആണെങ്കിലോ പെ ട്ടെന്ന് തീർന്നും പോവും
ആഹ്
ഹ് ഹ്
ഉം ഞക്ക് പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ആയോണ്ട് ശനിയാഴ്ച ഫുള്ള് ക്ലീനിങ്ങിന്റെ ദിവസവാ
ആ
അങ്ങനെ ഞായറാഴ്ചയാണ് പിന്നെ ഒന്ന് സമാധാനമായിട്ട് ഇട്ടിരിക്കുന്നേ അതെ അതും പെട്ടെന്ന് തീർന്ന് പോകും പെ പെട്ടന്ന് തിങ്കളാ്ച ആവും
അതെ അതെ അതെ ആ പണ്ടും സ്കൂളിലൊക്കെ പോകുമ്പോഴും ഞായറാഴ്ചയും പെട്ടെന്ന് തീർന്നു പോയിട്ട് തിങ്കളാഴ്ച വെഷമാ അതുപോലെ തന്നെ ഇപ്പഴും ഞായറാഴ്ച പെട്ടെന്ന് തീരും തിങ്കളാഴ്ച യാവുമ്പോ വെഷമാ
അതെ അതെ അതെ അതെ അതെ
അതിനൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മളൊക്കെയെ മാറിപ്പോയൊള്ളു
അതെ അത് ശരിയാ ഉം
ഒക്കെ പറയുന്നേ
ഗ്യാസ് ഇവിടെ കൊഴപ്പില്ല. ഒന്നര മാസം കൂടുമ്പോ ഒരു കുറ്റി കിട്ട്ല്ലോ
ആ ഹഹ
നമ്മക്ക് രണ്ടര മാസൊക്കെ ഒരു കുറ്റിനിക്കുവേ
അയ്യോ ഇവിടെയാണ് എങ്കിലുണ്ടല്ലോ കറക്റ്റ് ഒരു മാസം അതായത് ഇരുവത്തെട്ട് ദിവസം മുപ്പതു ദിവസം പോലും നിക്കത്തില്ലേ
ആണോ അത് അടുപ്പിന്റെ എന്തേലും കംപ്ലെന്റാണോ?
ആ അത് ഇവിടെ അച്ഛനും പറയുന്ന കേട്ടു അതൊന്ന് അങ്ങനെ നോക്കാംന്നൊക്കെ പറയുന്നു.
അടു പ്പും ആ റെഗുലേറ്റർ ഒന്ന് മാറ്റി നോക്ക് ചെലപ്പ ശെരിയാവും.
ആ അല്ലേലും അത് മാറണം ഒന്നാത് ഗ്യാസ് കിട്ടാനില്ല ആ കൂട്ടത്തി ഒരു മാ സൊക്കെ നിക്ക്യാന്ന് പറയുമ്പോഴേ
ആ അതെ അതെ അതെ ഇവിടെ രണ്ടര മാസം നിക്കും. ഞങ്ങളാണെ മൂന്നു നേരം ഫുഡ് ഉണ്ടാക്കും. ചെല പ്രാശം ചെല ദിവസം നാല് നേരം ഫുഡ് ഉണ്ടാക്കണം.
ആഹഹ
ല്ലല്ലേ കഞ്ഞിയൊക്കെ ഗ്യാസേലാ വെക്കാറ്.
ഞങ്ങളാണെങ്കിഇവിടെ വിറകടുപ്പ് കത്തിക്കത്തില്ലായി ര്ന്നെ ഇപ്പം വിറകടുപ്പിലും ക ത്തിക്കും. എന്നിട്ട് പോലും ഒരു മാസം. കഞ്ഞിയൊക്കെ ഇപ്പ വിറകടുപ്പിലാ ആകെ പ്പാടെ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും മാ ഇത്രയീ ഗ്യാസ് വെക്കുള്ളൂ.
ആഹ്ആ
എങ്ങനെ ചെയ്താലും ഒരു മാസം അത് കറക്ട് കഴിവുവാ കലണ്ടറിൽ എഴുതി ഇട്ടേക്കുവാ.
ആഹ് ആ ഞങ്ങക്ക് പക്ഷേ അങ്ങനെ കൊഴപ്പല്ല ഗ്യാസ് നിക്കും ന്നുണ്ട് പിന്നെ വെള്ളക്കെ തിളപ്പിക്കാൻ ഇവിടെ ഇൻജെക്ഷൻ കുക്കർ ഉണ്ടേ.
ഹാ ഹാ ഹാ
അതുകൊണ്ട് എന്നാലും വല്ല്യ ചെലവില്ല.
ആണല്ലേ.
ഉം
ഓ ഇനി എല്ലാത്തിനും ക്ഷാമം വരാൻ പോവല്ലേ.
ഉംഹ്
ഉംഹ് കുഞ്ഞ് ടിവി കാണുവാണോ?
അതെ അതെ.
ആ ആ
കുഞ്ഞ് ടിവി കാണുവാ.
ആ ഹാ സ്കൂളിൽ പോവനൊക്കെ ഇഷ്ടമാ അതോ
ആ കുഴപ്പമില്ല ആദ്യത്തെ കൊറച്ചുദിവസം വഴക്കായിരുന്നു.
ആ ഹാ
മിസ്സല്ലേ കിട്ടിയാല് പൊക്കോളും.
ആണോ. അവിടുന്നക്കൊത്തിരി പിള്ളേരു ണ്ടോ?
ആ ഉണ്ട് ഉണ്ട് ഇവന്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു കൊച്ച് തൊട്ടടുത്തുണ്ടേ.
ആ ആ
അതുകൊണ്ട് പിന്നെ അവരുടെ കൂടെ ആയിട്ട് പൊക്കോളും ഇപ്പം കൊഴപ്പല്ല.
ഹ ഹ യൂണിഫോമക്കെ കിട്ടിയോ അതോ
പ്പം ഞാനതൊക്കെ എടുത്തോണ്ട് പോയി ട്ടുണ്ട് അതിപ്പോ ഒരു മാസേലും ആകുന്ന് പറയുന്നു.
ഈ കളർ ഡ്രസ്സ് ഈ കളർ ഡ്രസ്സ് ആണെങ്കി എനിക്ക് തോന്നുണു കുറച്ചു കൂടി എളുപ്പമാ ഈ മഴക്കാല ഫോമാവുമ്പോ ഒണങ്ങണ്ടേ.
ആഹ് ഒണങ്ങണ്ടെ അല്ല എന്നാലും വല്ല്യ കൊഴപ്പ ഇല്ല രണ്ട് ജോഡി യൂണിഫോം തരൂല്ലോ. വി ഇന് ബുധനാഴ്ച്ച വേറയാ അപ്പം രണ്ട് ദെവസം ഒണങ്ങാൻ കിട്ടോലൊ
ആഹ് എന്നാ കൊഴപ്പൊ ഇല്ല
മിഷേനക്കെ ഒള്ളോണ്ട് അന്നന്ന് അലക്കി ഇടണോന്നൊള്ളോള്ളു
ഓ നമ്മളക്കെ ആയിരുന്നപ്പ ആ ഇപ്പേ ഒന്നോ രണ്ടോ ജോഡി എല്ലാ ദെവ്‌സവും ഇട്‌കേം വേണം
അഹ് അതെ ഇത് ബുധനാഴ്ച്ച ഇവസം വേറെ ആയത് കാരണം ആഹ് അത് തന്നെ. കൊഴപ് ഇപ്പൊ ഇല്ല
ആഹ് ഹാ
ന്ന്ങ്ങനെ
അവ്ട കരണ്ടക്കെ ഒണ്ടോ
ആഹ് ഒണ്ട് കൊഴൊപ്പ ഇല്ല
ഓ ഇവടെ ഒര് കാറ്റടിച്ചാ എന്തോ
മഴ ഉണ്ടോ
ഇന്നില്ലാര്ന്ന് ഇന്ന് അത്യാവശ്യം വെയില ക്ക ഒണ്ടാര്ന്ന് ഇന്നലേക്ക നല്ല മഴയും ഓഫായിരുന്നു കരണ്ടു ഇല്ലായ്ര്ന്ന് ഇവടെ കാറ്റടിച്ചാലെ കരണ്ട് പോവും.
ആണോ
ആഹ് അങ്ങനെ ഒരു പ്രശ്നോണ്ട്.
ആ ഹാ
കഴിഞ്ഞ കാലവർഷത്തി ഞങ്ങക്ക് ഒമ്പത് ദിവസം കരണ്ടില്ലാരുന്നു.
ഓ അ ത്രേം ദിവസോക്ക പോവോ
ആ ഇവടെപ്പോ യ്യോ വിളിച്ച് വിളിച്ച് ഞങ്ങള് മട് ട്ത്ത് പോയിട്ടുണ്ട് ഇപ്പഴാണങ്കി കുഞ്ഞുകൂടെള്ളോണ്ട് കരണ്ടൊന്നും ഇല്ലാതെ ഒരു പരിപാടീം നടക്കേലെ
അഹ് അതെ അതെ യ്യോ അത്രേം ദിവസോക്കേ ഇല്ലാതായ വല്യ പാടാണല്ലോ
യ്യോ ആണോന്നോ അതുകൊണ്ട് ഇപ്രാശ്യം കാലവർഷം തൊടങ്ങും മുമ്പേ പവർ ബാങ്ക് ഒരണ്ണം വാങ്ങിച്ച് വെച്ച്. ചാർജെങ്കിലും നിക്കാനെ
അതും പക്ഷെ രണ്ട് ദിവസത്തി കൂടുതല് നിക്കത്തില്ലല്ലോ.
അതെ അതെ പക്ഷേ എന്തെങ്കില് പിന്നെ വ ണ്ടിയേലൊക്കെ കുത്തി ഇടുവേ
ആ ആ ആ ആ അതിന് നല്ലതന്നാ ഇൻവെ അത്ര വെക്കാൻ പാടില്ലായിരുന്നു
അതെ ഒ ഒണ്ട് പക്ഷെ അതില് ഫോൺ ചാർജ് ചെയ്യാ ചെല്ലുമ്പ അ തും കൂടെള്ള ചാർജ് തീർന്ന് മൊത്തം ഇരിട്ടാവും.
ആ അത് ശെരിയാ രണ്ട് ദിവസം അതും രണ്ട് ദിവസൊക്കേല്ലേ നിക്കോള്ളൂ
അതേന്നെ
ഫുള്ളാ ഉള്ള ചാർജെടട്ക്കുമ്പഴേ
ഇവിടെ വേനക്കാലത്ത് പോയാലേ കെ എസ് ഇ ബി യെ വിളിച്ച് നമ്മള് മടുക്കും അപ്പഴാണ് ഇനി മഴക്കാലത്ത്
ആ ആഹ് കംപ്ലൈന്റു ആഹ് കംപ്ലൈന്റ് കൊട് ടുത്തിട്ടും കാര്യല്ല പിന്നെ എന്നാ ചെയ്യൂല്ലേ
ഓ ആരോട് പറയാനാ.
അതെ അതെ
മ്മ്
മ്മ് ആഹ് ചായ്‌ ക്കെ കുടിച്ചു
ആഹ് എന്നാ ശെരി എട ക്കൊക്കെ വിളിക്കാം കേട്ടോ ആഹ് ശെരി
ആഹ് ഓക്കെ
ഓക്കെ